ത്തേശോമ്മ്ച്ച്ക്ക് ഭഷ്ണം കയ്ച്ചോ
ഭഷ്ണൊക്കെ കയ് ന്താ പരിപാടി ഭഷ്ണൊക്കെപ്പളോ കയ്ച്ച് ഞാനിവ്ടെ പണിയിലേനി
എന്താ പണി
അതൊര് കല്യാണ പാർട്ടിക്കാരെ ഡ്രെസ്സ് കിട്ടീന്
അപ്പൊ അത് സ്റ്റിച്ച് ആഹ് ഓഡറ് കട്ടിയതാ അപ്പൊ അതൊക്കെ അടിച്ച്ങ്ങ
നീ സ്റ്റിച്ചെയ്യും
ചേലൊന്നും കഴിഞ്ഞില്ലേനി ആക്കും
ആഹ്
നേരത്തെ അടിച്ച്വാരി വെച്ചിട്ട് കാര്യല്ല ഞമ്മള്ങ്ങനെ കട്ട് ചെയ്യുമ്പോ പിന്നേം അവിടാക്വാണ്
ആഹ്
കട്ടിങ്ങ്ട്ട് ചെയ്യാന്ന്ങ്ങനെ വിചാരിച്ച്
ആഹ് അപ്പൊ ആഹ് ലീവാ ഞാൻവ്ടെ കെടക്കായ്ന് ന്ന് ഞായറാഴ്ചയല്ലേ കുട്ടികള് ഇവിട്ണ്ട്
ആഹ് ഓർക്ക് ലീവെയ്ക്കാറല്ലേ
ആഹ് മൊത്തത്തി ലീവാന്ന്
ആഹ് ഇന്നസ്ബന്റ്ണ്ടോ
ആഹ് ഹസ്ബൻഡുംണ്ട്
ആഹ്
ഹസ്ബൻന് ഇന്ന് ലീവായ്നോട് വിശേഷൊക്കെ സുഖാണ് ഇപ്പോ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് മഴയ്ണ്ടോ നാട്ടില്
മയയ്ണ്ടേനു ഇപ്പംല്ല നല്ല മയയ്ണ്ടായിനി ഇപ്പ്‌ല്ല എൻക്ക് മയ ആസ്വദ്ക്കാൻ കയ്ഞ്ഞില്ല ഞാൻതെട്ക്കല്ലേന്യു
ആഹ് വെള്ളം കറണ സ്ഥലാണോ
അല്ലല്ല ഞമ്മള് കൊറച്ച് ഉയർന്ന സ്ഥലത്താണ്
വെള്ളന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലാരിക്ക്വല്ലേ
ഇല്ലില്ല അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല തന്നെ മഴയ്ന്നും ആസ്വദിക്കാൻ പറ്റിയില്ല ഞാനിന്ന് സ്റ്റിച്ചിങ്ങിന്റെ പരിപാടിയിലായ്ന്നോണ്ടേ
എന്തക്കെ സ്റ്റിച്ചെയ്യും
ങ്ങക്ക്ന്താ മക്കളൊക്കെണ്ടോ ഞാന്ന്ങ്ങനെ ഇൻസ്റ്റ നോക്കിയപ്പോ ഇങ്ങനെ കണ്ട് നമ്മള് ഈ ലിപ്സ്റ്റിക് ഇടുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടപ്പളെ
ആഹ്
എന്തോ ഒരു വെഷമം വെഷമോ സങ്കടോ ഞാനും, കൊറച്ച് കാലം ഞാനും യൂസ് ചെയ്തിന് ഇപ്പല്ലാട്ടോ.
പൊറത്ത് പോകുമ്പളൊക്കെ സ്ഥിരായിട്ടല്ല മോളുണ്ടോ? ഇനിയെന്നാ അതൊന്നും കൊടു വെക്കണ്ടാ ഭയങ്കര ഇതാ അതില് മെർക്കുറിന്റെ അംശം എന്തൊക്കെക്കൊണ്ട് വയറ്റില് ഒക്കെ എത്തിട്ടേ
വന്നീനി സ്കൂളിൽ സ്കൂളുന്നൊക്കെ കർശന നിയന്ത്രണം ചെയ് ആക്കീണ്
ആഹ് അയ് ഞ
ലീപ് ഉം ഇത് ഇങ്ങട്ട് ചെറിയ കുട്ട്യേള് ഇത് തേച്ചിട്ട് ഇത് ഉള്ളിലേക്ക് എറങ്ങി പോകാ മക്കക്ക് അത് കെയ്കണം എന്നൊന്നും അറിയില്ലല്ലോ ഇത് പലേ കെമിക്കലും ആഡ് ചെയ്യുന്നതാണ്.
അപ്പ എവിടെ സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത്
അത് ഇവിടെ അടുത്തന്നെ
ആഹ് അവിടൊക്കെ ഇപ്പൊ ഇതായിക്കണ് ല്ലേ ഉപയോഗിക്കാൻ പറ്റ്
സ്കൂളിലേക്ക് ഇടരുതെന്ന് ഓ
സ്കൂളുകളിലൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നു ഞങ്ങക്ക് ക്ലാസിന്, ഞാൻ ക്ലാസിന് പോന്നുണ്ട്. അപ്പോ അവിടെ ഞങ്ങക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിന് ഒരു സാറുണ്ട് പറയേണ് ഇപ്പം കൊറേ കുട്ടികൾക്ക് നമ്മള് ഈ വയറ്റിലെന്നെ പലേ സംഭവങ്ങൾ കാരണം നമ്മളെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം സംഭവം ശരിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഏഹ് പൊറത്തെറങ്ങണെങ്കില് വരെ നമ്മക്ക് ഇപ്പത് വേണം
ക്യാൻസർ വരെ ഇണ്ടാവുന്നു പറഞ്ഞു
നമ്മക്ക് പൊറത്ത് പോവണങ്കില് വരെ അതൊന്ന് ഇടണം അല്ലെങ്കി ഭയങ്കര ഞാനടക്കം എല്ലാര്ക്കും ഒരാളെ മാത്രം കുറ്റം പറയല്ല
ഇജ്ജ് ഉപയോഗിക്കല്ണ്ട്
ഉപയോഗിച്ചിന് ഇപ്പല്ല
ഉം
ഇപ്പം പിന്നെ പൊതുവെ പൊറത്ത് പോകുമ്പോ നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ എനിയിപ്പം പൊറത്ത് പോ ക്ലാസ്സില് പോണാ കാണാ അപ്പം അതിനൊന്നും ടൈം ഇണ്ടാവില്ല മോനെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഇതാക്കാനുള്ള ടൈം ഇല്ലല്ലോ
ആഹ്
അതാണ് ഇന്റെ അവസ്ഥ
ഏഹ് വീട്ടിലോ
കൊറെസായിട്ട് ലീവല്ലേ
ആഹ് ഇവിടണ്ട് കുട്ടികൾ ഇവിടണ്ട്
ആഹ്
ഒ ഓല് ടി വി കാണാ
അങ്ങനെ അപ്പൊ ഒറങ്ങൊന്നുല്ലേ ഉച്ചക്ക്
ആഹ് ഒറങ്ങൂ ഇന്റെ മോന് ഒറങ്ങന്നെയേനി രാവിലെ ഒറങ്ങിയിട്ട് ഉച്ച വരെ ഒറങ്ങേനി
ഒറങ്ങിയെ അത്ര ഉഷാറിലൊക്കെ ആരെ ഒറങ്ങിയെ ചോയിക്കാ
ഇന്ന് മോൻ ഏഹ് വെല്യ മോൻ ഒറങ്ങന്നേനി ഉച്ച വരെ ഒറങ്ങേനി
ആഹ് ആഹ്
ഉം
പിന്നെ മറ്റേ രാവിലെ എണീച്ച് പിന്നെ കുളിച്ച് സ്കൂള് പോകാനൊക്കെ ഒരുങ്ങണ്ടേ ഇന്ന് അതില്ലാത്തനോണ്ട് സുഖാ
ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട എണീക്കു എന്തോ ക്ഷീണോ എന്തോ ഒരു ക്ഷീണം ഉള്ളാതിരി ഒറങ്ങ തന്നെയന് ഉം ചായ കുടിച്ചോ
ചായ ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ ചായ ഒന്നും കുടിച്ചീല്ല കുടിക്കണം ഞാൻ പറഞ്ഞല്ലേ കുറച്ചുകൂടെ കട്ട് ചെയ്യണ്ട് അപ്പൊ അതിങ്ങനെ
എന്താ ഇപ്പം അങ്ങോട്ട് എന്താ കല്യാണ ഡ്രസ് എന്താ തയ്ക്കാല്ലേ
അത് ഇപ്പം ഒരു ടോപ്പും പാന്റ് ആണ് തയ്ച്ചോണ്ട്ക്കണേ അത് കഴിഞ്ഞിട്ട് ഒര് ഗൗൺ ഉണ്ട് ചെയ്യാന് ഈ ടോപ്പും പാറ്റിന്റെ തന്നെ ആറ് പീസ് ഇണ്ട് ഇപ്പൊ എല്ലാം കൂടെ വരുമ്പോ ഒരേ അളവല്ല ഒരേ അളവ് ആകുമ്പോ നമുക്ക് ഒരേ ഇതിലട് എടുത്ത് വെച്ച് കട്ട് ചെയ്താണ്ട് സ്റ്റിച്ച് ചെയ്യ ഇത് പല അളവാ കുട്ടികളും വലിയവരും ഒക്കെ ആകുമ്പോ
കല്ല്യാണം
ഒരു കല്ല്യാണം ഈ ഞായറാഴ്ചയാണ് ഈ വരുന്ന ഞായറാഴ്ച ഈ ഞായറാഴ്ച ഇന്നല്ല പിറ്റത്തെ ഞായറാഴ്ച
അപ്പൊത്തിന് അടിച്ച് കഴി കയ്യണം അല്ലേ
ഉം എനി ലൈസ്
ആഹ്
ബാപ്പ ഇത് കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ ആലോചിച്ചാലും എനിക്ക് ടെൻഷനാണ് എനിക്കിത് വേഗം അടിച്ച് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനംണ്ട ഇവരിക്ക് ഇട്ട് കൊടുത്തു ഇന്നലെ ഒര് വന്ന് ഇട്ട് നോക്കി അടച്ച് കഴിഞ്ഞവർത്തൊക്കെ ഒരി ഇട്ടുനോക്കി
ആഹ് അടിച്ച്ഇട്ട് നോക്കിയോ
ആഹ് അപ്പൊ എനിക്ക് വല്യകൊഴ
അയ്യോ അകം അടുത്തല്ലതന്നെ
എന്ത്
ആഹ്
- അതെന്തിനാ അത്രഡ
ഏഹ് കുട്ടികൾതൊന്നുല്ലേ
ആഹ് അതന്നെ കുട്ടികൾക്കും എല്ലായിടത്തുംണ്ട ഒരേ അളവാണെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് അടിച്ചാ മതി ഇത് വ്യത്യസ്ത അളവവുംമ്പോ ഞമ്മള് അതിന് വേണ്ടീട്ടന്നെ നിക്കണം.
ഇതായോടെസ്‌
ഓ ഓരോതെ വേഗം അടിച്ച് വെച്ച് ഞാന് വെറുതെമേലല്ലേ ഇനി റെസ് ന്താങ്കിലും ഇങ്ങനെ ഉണ്ടാവുക
ആഹ്
ചെറിയ മക്കളാവുമ്പോ പോറുത് വേഗം അങ്ങോട്ട് അടിച്ച് ഏഹ്
ആഹ് പരിപാടില്ലാല്ലേ
ആഹ് അപ്പൊ അതിന്റെ കൊറച്ച് തെരക്കിലാണ് ഒർക്ക് കൊടുക്കാനുള്ളതല്ലേ എടയിൽ നിനിക്ക് വേറെ വർക്ക് ഇട്ട് ചെയ്യാം ഏഹ്
ഉച്ചയ്ക്കുള്ള ചോറൊക്കെ തിന്നലേ ചോദിക്കാ
ആഹ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞരാണ് അത് കഴിഞ്ഞാലല്ലാട്ടോ ഇന്ന് രാവിലെ എടുക്കണ്ടതിന് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ഇന്ന് ഭക്ഷണം വെക്കല് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ
ഇന്ന് ക്ലാസ്സ്‌ സ്സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് ഒന്നുംണ്ടാവില്ലല്ലേ
ഇന്നില്ല ഇന്ന് ലീവ്നി വെള്ളിയാഴ്ച പിന്നെ ലീവ ആണല്ലോ കോമൺ ആയിട്ട് ലീവ ആയതോണ്ട്
വെള്ളി ലീവകോമണായിട്ട്
അങ്ങനെയല്ല ഈ വെള്ളി എല്ലാർക്കും മുഹറബത്തിന്റെ ലീവ് ആണല്ലോ
ആഹ് ആഹ് അ.
എല്ലാർക്കും ലീവ് ആതിനോട് ലീവ്ല്ലാന്ന് പറഞ്ഞന് ടീച്ചറ് പിന്നെ വ്യാഴാഴ്ച രാത്രി ഇട്ട മെസ്സേജ് അയിന് ലീവാണ് വരണ്ടാന്ന് പറഞ്ഞോണ്ട് ഇക്കാണത് നല്ലൊരു കാര്യവു ചെയ്ത് എക്ക് ആ ടൈം സ്റ്റിച്ച് ചെയ്യാലോ
ആഹ്
എനിക്കത് ഇല്ല ശനിയും ഞായറു ഇല്ല
ലീവാ
ആഹ് തിങ്കള് മുതല് വെള്ളി വരെയാണ് ക്ലാസ് ഇണ്ടാവ.
വർക്ക് ചെയ്യലൊക്കെ തൊടങ്ങിയോ
ഓ അതൊക്കെ ഉണ്ട് നാളെയൊക്കെ ചെയ്ത് കൊണ്ടോകാൻ വർക്ക്ണ്ട് അതൊന്നും ചെയ്തില്ല നക്ക് എന്റെ ഈ വറക്ക് കഴിഞ്ഞിട്ട് വേണം ന് അയിമ്മക്ക് ഇരിക്കാന്
ഇപ്പ എന്താചെയ്യാല്ലേ
ങഹ്
എന്താ ചെയ്യാള്ളത്
അത് ഞമ്മളെ ടെക്ക് ഡാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ അറിയോ
ആഹ്
ടക്കിനെയും ഡാട്ടിനെയും കുറിച്ചൊക്കെ അറിയോ
ഓ.
ആഹ് ആ ആ സംഭവങ്ങളാണ് ചെയ്യാള്ളത്
അറിയില്ലേലും കുറച്ചൊക്കെ അറിയാം
ആ അത് ചെയ്യാണ്ട്
അങ്ങനെയൊക്ക
ഇപ്പൊ അയ്മക്കൊന്നു ഇരുന്നിട്ടന്നല്ല ഞാന്
ഉം
ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് വേഗം കൊറച്ച് തീർത്ത് വെച്ചാലേ ഒന്ന് തീരെ തൊടാത്ത രണ്ട് ഡ്രസ്സ് തീരെ എടുത്തില്ല അതിന്റെ അളവന്നെ നോക്കിയില്ല
ഇമ്മേ ഇനി എത്ര രണ്ട് ഡ്രസ്സാ ഇല്ലേ തൈക്കാൻ
ആ അല്ല ഇതിലന്നെ ഇഞ്ഞും പാച്ച് വർക്കുകളൊക്കെ ചെയ്യാണ്ട് ലേസ് വെക്കാണ്ട് ഹുക്ക് തുന്നാന് അങ്ങനത്തെ സംഭവങ്ങൾ ഇതില്ണ്ട്
അത് കഴിഞ്ഞിട്ട് ഇനി വേറെ രണ്ടെണ്ണം വേറെയും ചെയ്യാണ്ടോ
വേണ്ടെന്നെക്ക ഓലെ അളവ് തന്നെ അളവ് വടെ എടുത്ത് വച്ച്ണ് പക്ഷെ അയിനെ ഡിവൈഡ് ചെയ്ത് ചെയ്തിട്ടൊന്നുല നമ്മക്ക് ബോഡി വെൻ എന്താ പറയാ ഷീലേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യണേൽ ആദ്യം ഓലെ അളവുകള് നമ്മള് ഒന്ന് ഇതാക്കി എടുക്കണല്ലോ ടി ചെയ്താണ്ട് ആ പണിക്കൊരുങ്ങീട്ടന്നെല്ല അക്കെ ഇത് കഴിഞ്ഞി ട്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് കൊണ്ടോവാള്ള നല്ല കൊണ്ടോവാള്ള വർക്ക് ചെയ്യണം അല്ലേ നാളെ ക്ലാസ്സി കയറ്റുല്ല ഒഴിവില്ല ഉം ഓലിങ്ങനെ കേറും ആരെങ്കിലും ഫ്രീ ഉണ്ടോന്നൊക്കെ ചോയിക്കും ചിലപ്പൻ ഞാ ഫ്രീള്ള ടൈമില് വേറെ ആരും ഫ്രീ ഉണ്ടാവൂല ഇപ്പ ഇനി ഫ് ഫ്രീണ്ട്ന്ന് പറഞ്ഞിട്ട് ഇപ്പ ഇങ്ങനെ ഇത് ചെയ്യുന്നതായനൊടെ. കസ്റ്റമറ സാധനാകുമ്പോ നമ്മള് അതിനൊരു വാല്യൂ കൊടുക്കണ്ടേ ഓര് നമ്മളെ വിശ്വസിച്ചു തന്ന സംഭവം നമ്മളത് കൊളാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ
അതൊക്കെ ശരിയാ അല്ല കാറ്റ് മഴന്റെ കൂടെ കാറ്റ് ഇണ്ടാവല്ണ്ടോ
അതാ പറഞ്ഞെ മഴനെയും കാറ്റിനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആസ്വദിച്ചിട്ടുല്ല ഞാൻന്ന് രാവിലെ നീച്ച പാടെ ഇരുന്നണ് ഈമല് പിന്നെ ചായ കുടിക്കാൻ ഒന്നെണീച്ചു പോയി അത് കഴിഞ്ഞന്ന് പിന്നി ഇരുന്ന് അടിച്ച് ഉച്ചക്ക് ചോ ർ തിന്നാൻ പോയി പിന്നിം വന്നിരുന്നടിച്ച് ഇതാണ് ഇന്റെ അവസ്ഥ
ആഹ
ഇനിപ്പോ അകൊക്കെ അടിച്ചു വാരണം പിന്നെ വേറെന്താ ഹിം
ആ വേറെ കൊയ
ഞാതെന്നാ ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടെട്ടോ ആ ശരിന്നാ ശരി ഓക്കെ താങ്ക്യു